ഏ
എന്നാ എടുക്കുവാന്ന് ആ കേക്കാം കേക്കാം ആ പണിയൊക്കെ തീർന്നോ
ആ എവിടിയാ
അതി ഇപ്പ കഴിഞ്ഞതേ ഉള്ളൂ ഇച്ചിരി തുണി അലക്കാനുണ്ടായിരുന്നു അതും കഴിഞ്ഞു കുഞ്ഞിന് ചോറ് കൊടു ക്കണം ഇിച്ചിരി കഴിയട്ടെ നോർ കുറുക്ക് താമസിച്ച് പത്തരയൊക്കെ ആയപ്പഴാ കുടിച്ചത് ഒന്നാമതൊന്നും കഴിക്കേല്ല അപ്പൊ ഞാൻ ഓർത്തിച്ചിരി വിശന്നിട്ട് അങ്ങ് കൊടുക്കാം എന്നങ്ങ് പറഞ്ഞൊണ്ട് ഞങ്ങള് കളിക്കാൻ വേണ്ടി വ ന്നതാ അയ്യോ എന്നായിരുന്നു കാപ്പിക്ക് മടിയാടാ എന്ന കഴിക്കാനും മടിയ ര ആണോ ഉം ഇവളാണെ ങ്കി ആദ്യം രണ്ട് മൂന്ന് വാ കഴിച്ചു കഴിഞ്ഞാ പിന്നെ വാ താെറ ക്കത്തില്ല അന്നേരം അടു പ്പിച്ച് അടുപ്പിച്ച് തുറക്കും ആദ്യവേ ഒരു മൂന്നാല് വായിക്ക് കഴിക്കും പിന്നെ തുറക്കേല്ല വായ് ഇങ്ങനെ പൂ ട്ടി വെച്ചിരിക്കും പിന്നെ എന്നാ ഒക്കെ കോഷ്ടി കാണിച്ചാ ഒന്ന് വാ തൊറക്കുന്നെ വാ തുറന്നിഷ് ടപ്പെട്ടില്ലെങ്കി അപ്പം തന്നെ തുപ്പുകയും ചെയ്യും
പക്ഷെ
ഭയങ്കര മടിയ കഴി ക്കാ അയ്യോ അതായ് കഴി യിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പണി
ആ അതെ
നമ്മളെങ്ങനെ ഉണ്ടാക്കി കൊടു ത്താല് വേ കുറുക്കൊന്നും ഇപ്പൊ ഒരു രക്ഷെ ഇല്ല
ഹഹ
അത് ഇങ്ങനെ വായ ഇങ്ങെ അടച്ച് വെക്കുമ്പോ ഞാനിങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കുത്തുവേ അന്നേരം കരയും ക രയുമ്പഴാ ഞാ വായിലോട്ട് വെ കേറ്റികൊടുക്ക അല്ലാണ്ട് വാ തുറക്ക ക്കുല്ല കഴിക്ക ല്ല ഒരു സാധനവും കഴിക്കത്തില്ല ഭയങ്കര പാടാ ഉം ദപ്പത്തിന് എന്നായിരുന്നു കറി
കറിയ ഒന്നും ഉണ്ടാക്കില്ലന്ന പഞ്ചസാര പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേര്ന്നോ ചിക്കൻ വച്ച ഞാൻ ഇന്നല ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അപ്പൊ അത് ജമ്മന്തിപ്പൊടി പോലെ ഉണ്ടായിരുന്നു കുഴപ്പല്ലായിരുന്നു ഇച്ചിരി മറ്റ ഈ പൊ എനിക്ക് ടെൻഷൻ ആയിരുന്നു അതവാ പാളി പോവുന്നുള്ള ണേ വേ ച്ചത് മറ്റ പൊടിക്കടല ഷലം കൂടി പോ തോന്ന കടല ഇഷ് ടോള്ളർക്ക്
ആ അ അ ആ ആത്ത എല്ല സെ ദ്യായല്ലോ പിന്നല്ല ഉ ആ ഗോൾഡൊക്കെ ഊരി വെക്കണം കേട്ടോ ഡെലിവറിക്ക് പോകുമ്പോ എനിക്ക് തോന്നുന്നു മൂ കുത്തി മാത്രം കണ്ട് ഞായിട്ടിരുന്നുള്ളൂ വാ എല്ലാം ഊരി സെക്കൻ സ്റ്റഡൊക്കെ ഊരി മൂക്കുത്തി ആ സെക്കൻ്റ് സ്റ്റഡ്ഡ് ഊരി ഇല്ല നീ മൂക്കൂത്തിയിട്ടില്ലേ
ഇല്ല എനക്കിഷ്ടല്ല കുത്തുന്നെ
ആ ഞാ എനിക്കങ്ങനെ ഓർമ്മയില്ലടാ
ഏ ഇന്ന് രാവിലെ ആണെങ്കി ആ ചേട്ടത്തിയും മറ്റേ എന്താ മിഞ്ചിയോ അത് മേടിച്ചന്നെന്നും പറഞ്ഞ് കാണിക്കുന്ന കണ്ട് രണ്ട് കാലേലും
സ്വർണോ അതോ ഇതായിട്ടോ
ആ
ആഹ് ആ ആ ആഹ് ആ ചെല ആഹ് മിഞ്ചി എനി ക്ക്യും വല്ല്യ താല്പര്യ ഇല്ല. ചെലരിങ്ങനെ ഇടുന്ന കാണാവേ
ഇത് രണ്ട് കാലേലും മറ്റേ നട്ത്ത വെര്ലിനെണ്ടാ ഉം
ആഹ് ഹാ ഹാ
ഉമ് മ് മ്
ഓഹ് എനിക്കിബറല്ല അതൊന്നു ഇഷ്ടല്ല ഇവിടെ ഏട്ടായിക്കാണ് മൂകുത്തുന്നും കാതും മേക്കാതുത്തുന്ന് ഇഷ്ട്ടല്ല എ
പിന്നെ മറ്റേ മേക്കാതുത്തിതൊക്കെ
ആണോ അതെ എടാ ആഹ് ആഹ്
ആഹ് മൂക്കും കുത്തണെ വീട്ടി വെച്ച ഞാൻ കു ഇണ്ടായീര്ന്നെ
ആണോ ആഹ് ആഹ് ആഹ് ഞാൻ ഓർ ക്കുന്നില്ല ഇപ്പം ഇത്രേം നാളായില്ലെ എല്ലാറേം ഓർക്കുന്നുണ്ടെച് മൂകുത്യോ മേക്കാതുത്യോ അതൊക്കെ മറന്നോയി
ഏഹ്
വേറെന്നാ പിന്നെ
ഇന്നടെ സ്വന്തം വീടിന്റടെ മരണ് വല്ലം കേട്ടോ
എവിടെ ഇവിടെയോ ആഹ് ആഹ് ഇവിടെ ആഹ് ഒ രു ചേട്ടനാണോ
ഇവിടെ പഠിച്ചൊരു കൊച്ചി
ആഹ് അവള് എന്റേം കൂടെ പഠിച്ച് ഒരു മുസ്ലിം കൊച്ചല്ലേ ആഹ് അതെ അതെ അതെ അ തെ അത് ഉം ആഹ് അവളെന്റെ കൂടെയും പഠിച്ചതാണ് ഞങ്ങള് ഒരുമിച്ചൊക്കെ പഠിച്ചതാ പ്പൊ ഇന്നലെ വൈകിട്ട് ഇതേപോലെ ഞാനിങ്ങനെ വാട്സ്ആപ്പി കണ്ടാര് ആഹ്
ഫോട്ടോ ഇണ്ടോ
ചെയ്യാതെ ഇവിടെ ഫോട്ടോ ആ ഗ്രൂപ്പില് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്
ആ എന്നാ കാണിക്കണേ
ആ ഞാൻ ഇടാവെ ആ എന്തോ അസു അസുഖങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അറ്റാ കാരുന്നന്നൊക്കെ പറയുന്ന കേട്ടു
ആ അടക്കാരുന്നു രാവിലെ വേറൊ കൂട്ടുകാരി പറഞ്ഞായിരുന്നു അപ്പൊ പൊറത്തണ്ടല്ലായിരുന്നോ ജോലി
എന്തോ
പൊറത്തങ്ങാണ്ടല്ലായിരുന്നുന്നോ ജോലി
ആഹ് ഇവിടെ ഉണ്ടായിരുന്നെന്നാ പറഞ്ഞ ഇനിപ്പോ അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയത്തില്ല പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ ക്കെ ആയിരുന്നന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഏ സ്ഥലമൊക്കെ ഉള്ളതെല്ലാം പാട്ടത്തിനൊക്കെ കൊടുത്തിട്ട് രണ്ട് പെമ്മക്കൾ എന്തോ ആ പുള്ളിക്ക് അങ്ങനെ എന്തുവാ ആ അന്നേരം ഇങ്ങനെ രണ്ടുപേരയും കെട്ടിച്ചക്കെ വിട്ടു എന്നിട്ട് അങ്ങനെ മക്കള അടുത്തൊന്നും പോയി നിൽക്കുന്ന സ്വഭാവം ഒന്നുമില്ല പോകും വരും അങ്ങനെ ഒര് ഇതായിരുന്നു ഇപ്പൊ എക്കോ രണ്ടാഴ്ചയായി രണ്ട് മക്കള അടുത്തും പോയി കുറച്ച ദിവസം നിക്കുവൊക്കെ ചെയ്തന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ സമയാവുമ്പോ ഉള്ള ഇത് കൊണ്ടായിരിക്കും
അതന്നാ ഈ അടുത്ത കാലത്ത് വന്നായിരിക്കും ഞാൻ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടും ഇവളെ കണ്ടായിരുന്നു ദിവസം അപ്പോ ആ അവള് മാത്രം മാറിനിൽക്കും അങ്ങനൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ അന്ന് കയറിയ ദിവസം അവളുടെ അമ്മ ആ ഇവൾടെ വീട്ടിലേക്ക് പോകാനാരുന്നു
ആണല്ലേ ആഹ് ആഹ് ആഹ് ആഹ അന്നേര ഈ പറഞ്ഞ പോലെ ആഹ ആഹ പതിനൊന്ന് മണിക്ക് അടക്കാന്ന് പറയുന്ന കേട്ട് കഴിഞ്ഞാണ് അവര ഒത്തിരി നേരം അങ്ങനെ വ ചൊണ്ടിരിക്കത്തില്ലല്ലോ
അതെ
ആഹ ഉ പിന്നെ നീയപ്പൊ കുപ്പിയോളെഊരി കളഞ്ഞോ
ആഹ
ആ ഞാന് അങ്ങനെ ആായിരുന്നു എ ഉദ്ദേശം അപ്പ ആ ി പറഞ്ഞ അങ്ങനെ ര്ല്ലേ
ഏർ എന്നോട ഈ ചടങ്ങങ് മെയിന ആായിട്ടും ഇത് പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻത്ര സീരിയസ് ഒട്ടത് ഹലോ ഹലോ ഹലോ ഹലോ